ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നു.
ആഹ് ഞങ്ങളിതെ ആശുപത്രിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു പോയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പ ചെക്കപ്പ് ഒണ്ടായിരുന്നു
ഓഹ് പ്രഗ്നൻ ൻ്റാൺ ല്ലേ? ആഹ് ആഹാ ആഹ് എന്തൊ പറഞ്ഞു ഡോക്ടറ്-
ഡോ ഇന്നപ്പോ ഒന്നും പറഞ്ഞില്ല-
ആഹ് ഇപ്പ ഇത്ര എട്ട് മാസ ആകണ്ടേ-
അതെ അതെ അത്രയായി ഇനിയിപ്പോ രണ്ടാഴ്ച കഴിയുമ്പോ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്-
ആഹ് സുഖായിട്ട് ഇരിക്കുന്നോ?
സുഖായിട്ടിരിക്ക്ണു വേറെ കൊഴപ്പൊന്നും ഇല്ല ഞാൻ പിന്നെ ഇനിയിപ്പം- ആശുത്രി ഒന്ന് മാറിയാലോ എന്നുള്ള ആലോചനേലെക്കെ ഇങ്ങനെ ഇരിക്കുന്നു- അതെന്നാ ച്ച് ഞ്കയിഞ്ഞാലെ -
ആഹ് -
ഞാനിവിടെ ഗവൺമെന്റ് ആശുത്രിയിലാ കാണിച്ചുകൊണ്ടിരിക്കുന്നേ- അപ്പ നമുക്ക് എന്തോ ഒരു ആഹ്- ഞാൻ ആദ്യത്തും അവിടെ തന്നെയാരുന്നു പക്ഷെ എന്തോ ഒരു സ്‌മ്തിങ് മിസ്സിംഗ്‌- ഒന്നും അറിയില്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒരു- തീരുമാനത്തി എത്തിട്ടില്ല
ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്
അല്ല പക്ഷെ ഞാൻ എൻന്റെ ആയസൊക്കെ അവിടെ ആായിരുന്നു പക്ഷെ ഇത് ഇവർക്കൊ കെയറില്ല ഇപ്പൊ ഡോക്ടേഴസ് ഒക്കെ പല സമയത്തും മാറൂലോ പക്ഷെ എനിക്ക് എന്തൊ ഒരു ശ്രദ്ധ കുറവോ ഇത്രയും അത്ര ഇപ്പ എട്ടു മാസയിട്ടും അവിടെ കാണുന്നത് പക്ഷെ അവർക്ക് നമ്മുടെ കാര്യത്തിലൊരു ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്തവണ്ണം
ഞാനും എന്റെ മോടെ ആ സമയത്ത് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റല ആദ്യം ഒന്ന് പോയി നോക്കിയ എല്ലാരും പറഞ്ഞു ഗവൺമെന്റ് ഹോസറ്റലിൽ പോയി നോക്കുക നല്ലതാണെന്നൊക്കെ അങ്ങനെ നമ്മുടെ ഇവിടെള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഒറ്റ ദിവസം കൊണ്ടാങ്ങു മടിയായി മടിയായി വെച്ചാൽ വേണ്ട
ആ പക്ഷെ ഞൻ ആദ്യത്തേന ആഹ എനിക്ക് കേക്കാം കേക്കത്തില്ലേ അ വിക്ക എന്ത അ ആഹ ഞൻ ആദ്യത്തേത് ഇങ്ങനെയായിന്നോ നമ്മള് പ്രൈവറ്റില് കാണിക്കാം ആ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടായിരുന്നേ അപ്പൊ അങ്ങനെ വീട്ടീന്ന് പറഞ്ഞു ഗവൺമെന്റ് തന്നെ കാണിച്ച കാണിച്ച മതി കൊഴപ്പം ഇല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആഹ നിങ്ങള് പോയി നോക്കന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാ പിന്നെ ഒന്ന് പോയി നോക്കാം എന്നും കരുതി ഞാൻ ആ കാല പോയി നോക്കി കഴിഞ്ഞപ്പോ നല്ലായിരുന്നു നമ്മക്ക് ഒരു ബുദ്ധിമട്ടുണ്ടായിരുന്നില്ല എല്ലാം കൊണ്ടും നല്ലതായിരുന്നു അവിടെ തന്നെ കഴു കഞ്ഞ ആ ഒരു കാര്യം കൊണ്ട് കെയർ ചെയ്യും ആ അപ്പൊ
നല്ല നല്ലവണം ശ്രദ്ധിക്കാ പറ്റ
ആ
എതുണ്ടെങ്കിൽ നമ്മൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഭയങ്കര ദേഷ്യം
ആഹ അത് കഴിഞ്ഞിട്ട്
എല്ലാം ദേഷ്യം
അതെ ഇത് പിന്നെ അങ്ങനെയൊന്നും ഇല്ല പിന്നെ എന്നാ പ്രശ്നംന്ന് വെച്ച് കഴിഞ്ഞാ ഞാ നമുക്ക് ഏ ഇവരൊരു അം ഇപ്പ ഇപ്പഴാ അത് കഴിഞ്ഞ തവണയൊക്കെ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു പക്ഷെ ഇത്തവണ ഇപ്പം നമുക്ക് ഒരു കെയറും തരു ന്നില്ല എനിക്കാണെങ്കി നേരത്തെ അപ്പൻൻ്റിക്സിന്റെ സർജറി കഴിഞ്ഞാരുന്നു അത് അപ്പൊ അതിന്റെ സ്റ്റ് സ്റ്റിച്ച് പാടുണ്ടല്ലോ അത് അവര് ഓരോ ച ക്കപ്പിനും ഈ എല്ലാ തവണ എന്നോട് ചോയിക്കും ഇതെന്ത് സംഭവിച്ചെ ഇ ഇതെന്ത് സംഭവിച്ചെ അപ്പം ആദ്യം എന്നോട് ഹസ്ബൻ്റ് പറഞ്ഞു ഇത് ഓൾറെഡി ഒ ഇതായിട്ട് ഇരിക്കും ഇതെന്നാ ഇവര് ഇത്രയും കെയർലെസ് ആയിട്ടിരിക്കുന്നേ എത്ര തവണ ഇപ്പം നീ പറഞ്ഞു നേരത്തെ ഇങ്ങനത്തെ ഡോക്ടറായിരുന്നെങ്കി വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അപം ഞാൻ പറഞ്ഞു അവർക്ക് തിരക്കായതോണ്ട് ണ്ടാരുക്കൂന്ന് വെച്ചിട്ട് ഞാനും അങ്ങനെ തന്നെയിരുന്നു ഈ ഇന്നും എന്നോട് ചോദിച്ചേക്കുവാണ് ഇതെന്ത് സംഭവിച്ചയാന്ന് അപ്പൊ എനിക്ക് തന്നെ ഒരു
അവരെ പല പേഷ്യൻസിനെ കാണുന്നയല്ലേ പക്ഷെ അത് ആഹ് പക്ഷെ എനിക്ക് തോന്നുന്ന് പ്രൈവറ്റിലെക്കെ പോയാ നമുക്ക് ഡോക്ടർമാര് നല്ലോണം
ആഹ് നന്നായിട്ട് നോക്കും
പറ്റും ഉം
അങ്ങനെയൊക്കെ
ഇതിപ്പം ഗവൺമെന്റ് നമ്മള് പല ആൾ ആൾക്കാരെ കാണുന്നതല്ലേ പല ഡോക്ടർമാര് പലരും പല
മ് ഒരുപാട് ആളുകൾ ഉണ്ട് പക്ഷെ എന്തോ നമുക്ക് ഒരു ഒരു സ എന്ത് പറയണെ ഇപ്പം നമുക്കൊരു വിഷ് ഒരു ഒറപ്പില്ലായ്മല്ലേ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല
ആഹ് ആഹ്
നമുക്കിപ്പൊ ഒരു ധൈര്യം വേണോല്ലോ അങ്ങനെ ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നില്ല ഇതിപ്പം കൊഴപ്പം ആ ഹസ്ബൻ്റും ഇതന്നെയ പറയുന്നേ ഞങ്ങള് രണ്ടു പേരും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുവ ആ എന്ത് ചെയ്യണംന്നുള്ളേ ഇനിപ്പം വീട്ടിലൊക്കെ ഒന്ന് പോയി ഏ വീട്ടിലുള്ളവരോടൊക്കെ ഒന്ന് ചോയിച്ച് ഞങ്ങളിപ്പം അങ്ങനെ തീരുമാനിച്ചിട്ടിരിക്കുന്നു
ആഹ് ആഹ്
ഇവിടെ വേറൊരു ആശുപത്രി ഉണ്ട് മറ്റ് ആരോഗ്യ ഇൻഷുറൻസിന്റെ ക്ലെയിം ഏ ചെയ്യാൻ പാകത്തിനുള്ളതേ ആ അതുണ്ട് അപ്പം അ അല്ല ആരോഗ്യ ഇൻഷുറൻസ്സ്ല്ലേ നമ്മുടെ പി എം ജെ വൈടെ ഒരു ക്ലെയിമിണ്ട് ആ അ അത് ഇവിടെ ആ ഒരു ഹോസ്പിറ്റലിണ്ട് അപ്പം ആ അവിടെ കിട്ടും അപ്പം ഞാന് അ അത് നല്ല ആശൂത്രിയാ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുല്ല ഞാൻ പിന്നെ ഇപ്പം ഈ പ്രഗ്നൻസി ക്ക് നമ്മള് ഗവൺമെന്റി കാണിച്ചാ മതീലോ എന്നെ എനിക്ക് ആദ്യത്തേന് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു ഒരു ടെൻഷനോ പേടിയോ ഒന്നും ഇല്ല ആഹ് പക്ഷെ ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഒരു തീരുമാനം എടു
എന്തായാലും ആലോയിച്ചൊക്കെ തീരു
ഉം ഞാനാണെങ്കില് ആഹ് കാപ്പി കുടിച്ചിട്ടാ വന്നേ രാവിലെ തന്നെ ആശുപത്രിയിലേക്ക് വന്നു ഇല്ലെങ്കി പിന്നെ തിരക്കാവും പിന്നെ ഇന്ന് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അന്നേരം ഇല്ലില്ല അങ്ങനത്തെ കൊഴ പ്പങ്ങളൊന്നും ഇല്ല ദൈവം സഹായിച്ചു അപ്പേ അതുകൊണ്ട് പിന്നെ വല്യ പേ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല
ഉം എനിക്ക് ഉണ്ടായിരുന്നു ഷുഗർ തൈറോയിഡ് ഒക്കെ ഇണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല
ആ അത് ആ സമയത്ത് ആഹ് അത് ചിലർക്ക് ഈ പ്രഗ്നൻസിൽ വ പറയണേ
ആഹ് ഹ ഉം
പിന്നെന്ന ചോറാ വിളിച്ചിരുന്ന് കാണുന്ന പാട്ട് കേക്കാവോ എന്തൊരു വാണിങ്‌ വന്ന് അങ്ങനെ കാ ട്രാവൽ ചെയ്തൊണ്ടിരി ഇവര് അവിടെയേ ഒരു കടേൽ എറങ്ങിയേക്കുവായിരുന്നു ആഹ് അന്നഞ്ഞേ കുഞ്ഞില്ല മോന് ഉണ്ട് നീ എങ്ങന ഇടു എങ്ങനെ ഇടു എന്നു പറഞ്ഞ എങ്ങനാ സ്കൂളിൽ പോയി മോനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങള് പോരുവാ ചെയ്തെ
ഹസ്ബൻൻഡിനിന്ന് പോണ്ടായിരുന്നോ
ഏ ഇല്ലല്ല ആള് പോയിട്ടില്ല ഞങ്ങളാണെങ്കിലേ ഇവ്ടെ ഒരു കടേൽ എറങ്ങേക്കിവായിരുന്നു അപ്പൊ ഞാൻ അന്നേരം ഫ്രീ ആയിട്ട് ഇരുന്നപ്പൊഴാണ് ഞാൻ വിളിച്ചേ പക്ഷെ ഞാന് ഇതായി കഴിഞ്ഞു കഴിഞ്ഞ പ്പെ തന്നെ കറക്റ്റ് ഇവര് കേറി വന്നു ഇവര് കേറി വന്നിട്ട് പി പിന്നെ ഞാന് അന്നേരം പിന്നെ മൊത്തം ഒച്ചപ്പാട് ക്കേ വർ തരും അയിലും ഒന്നാമത് നമ്മുടെ റോഡിലെ തയ് ഇത് ഭയങ്ക എല്ലാരും എല്ലാർക്കും ഇഷ്ടവുള്ള രീതിയിലാണ് വണ്ടി ഒടിക്കുന്നേ അപ്പ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ
ഉം പിന്നെ മഴ ഉണ്ടോ അവ്ടെ
മഴയില്ല ഇന്നിപ്പോ മഴ പെയ്തിട്ടില്ല
ഉം ഇവ്ടെ ഇല്ല ഇവ്ടെ രാവിലെ ചെറിയ ഒര് കോൾ ക്കെ ഇണ്ടായിര്ന്ന് ഇപ്പം നല്ല വെയിലായി
ആ ഞങ്ങക്ക് പിന്നെ വല്യ പ്രശ് ഇല്ല ഇന്ന് ഇപ്പം ഏ അത്യാവശ്യം തെളിഞ്ഞെയെന്നെ നിക്കിന്നെ ഇപ്പം കൊറച്ച് നേരം മുന്നേ ഒന്ന് ചെർതാ ട്ട് മൂടി കെട്ടി വന്നായിരുന്നു പക്ഷെ അതിൽ ഏ പ ഇപ്പതെ വീണ്ടും തെളിഞ്ഞു ഇനിയിപ്പം മഴ പെയ്യില്ലായിരിക്കും
ഉം എന്തെലും കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടോ അങ്ങനെ വല്ലോം ഉണ്ടോ ഫുഡ്
ആ ന്ന് ചക്കയോട് ഭയങ്കര ഇതായിരുന്നു ഇപ്പ പിന്നെ അത്തരം പ്രശ്നം ഇല്ല ഓ ചക്ക നമ്മുടെ നാട്ട്ൽ ഇണ്ട് ഇഷ്ടം പോലെ ആയി യി ആദ്യത്തെ സമയത്തൊന്നും ഒട്ടും ഇണ്ടായിര്ന്നില്ല
ആ
ഏ എന്നാ ഇപ്പയെ തീർന്നു ഇപ്പ ഇണ്ടായി
ഉം എന്താണ് ഫേവറേറ്റ് ഫുഡ്
എനിക്ക് ചോറും മീൻകറിയും ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടം ആഹ് വശെ ഇപ്പം
അല്ല ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യല് കഴിക്കണൊന്നും ഇല്ല നമ്മൾ സാധാര ഈ ഹോസ്പിറ്റലിലൊക്കെ പോവ്മ്പഴ് അല്ലേ ഇതൊക്കെ ചാടി
അയി ഞാൻ പൊറത്ത്ന്ന് ഫുഡ് കഴിക്കൽ ഭയങ്കര കൊറവാ എ ഇൻക്ക് വെൽതെ ഇന്ട്രെസ്റ്റ് ഇല്ല അപ്പ ഞാൻ അതുകൊണ്ട് നമ്മൾ പി ബിരിയാണിം കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ ഇണ്ടാക്കാലോ അപ്പൊ ഈ ഞാനിപ്പോ മോൻ ക്കെ ആയെ പിന്നെ കൂട്തെലും പ്രസർവേറ്റീവ്സ് അ പൊറത്തൊക്കെ ആവുമ്പോ എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്തിണ്ടാവൂലെ അവര് ഉം അതുകൊണ്ട് ഞാനിങ്ങനെ പൊറത്ത്ന്ന് കഴിപ്പ് കൊറവാ പിന്നെ കൊച്ചുണ്ടെങ്കി എന്തെലൊക്കെ കഴിക്കും ഇപ്പ ഈ ആശുപത്രിയിൽ വന്ന് കഴിഞ്ഞാ ഴിഞ്ഞാലും ഇവടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഇണ്ട് അവടെന്ന് എന്തെങ്കിലും കഴിക്കുന്നൊള്ളു അത്രയേ ഒള്ളു ആ എന്റെ മോനും അങ്ങനെന്നെയാ പെറത്തെറ ങ്ങി കഴിയുമ്പ
നമ്മൾ വീട്ടീന്ന് എറങ്ങും ആ വീട്ടീന്ന് അങ്ങോട്ട് ജംഗ്ഷൻ വരെ പോയാലും ഓ ദാഹിക്കുന്നമ്മേ ദാഹി
ഉം വെശപ്പാ ഇത് വീട്ടീന്ന് കഴിച്ച് വീട്ടീന്ന് കഴിച്ചി ട്ടൊന്ന് ഞാൻ പൊറത്തെറങ്ങി കഴിയുമ്പോ പിന്നെ ആൾക്ക് അങ്ങട്ട് വെശക്കും
ഉം ഇപ്പഴ്ത്തെ പുള്ളാര് എല്ലാം അങ്ങനാന്നു തോന്നുന്നു നമ്മളൊക്കെ മോള് ഒന്നില്
ഒന്നിലാ ആ
മോ മോളൊന്നിലും മോൻ രണ്ട് രണ്ടര വയസ്സ് മോളിപ്പ അമ്മേടെ കൂടെ താഴെോട്ട് പോയേക്ക്ന്ന് ചേട്ടന്റെ വീടൊക്കെ താഴെയാണെ അതും താഴോ
ഞാൻ രാവിലെ തന്നെ എല്ലാ പെട്ടന്നും പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് അവനെ ഞങ്ങളുടെ കൂടെ തന്നെ ഏ വണ്ടിലെന്നെ കേറ്റിക്കൊണ്ട് വന്ന് സ്കൂൾൽ വിട്ടിട്ട് പോയി ഉം അല്ലാതെ ഇനിയിപ്പ മൂന്നര ഒക്കെ ആവും മൂന്നരയാ മൂന്നര ഇല്ലയില്ല ട്യൂഷൻ ഒന്നും ഇല്ല നമ്മൾ തന്നെ ആ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും ഏ നമ്മള് ഇരി ആ നമ്മള് ഓ ഇരി ക്കണള്ളു ട്യൂഷന് വിട്ട കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പിള്ളേരൊക്കെ ഇരട്ടി പാടാ
പാടാ പിന്നെ വീട്ടിൽ വന്ന് ഒന്നുകൂടെയും പഠിക്കണം ഉം ഇവിടെ ഇളയാള് ഉള്ളത് കൊണ്ട് ഇളയാള് അവളെ മൂ മൂത്ത ആളിനെ പഠിക്കാനെ പഠിപ്പിക്കാനെ സമ്മക്കത്തില്ല
ഉം ഭയങ്കര ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഇപ്പം ട്യൂഷന് വിടുന്നുണ്ട് ഉം ട്യൂഷന് വിടുന്നുണ്ട് ആ
ആ
ന്നാല് വീട്ടിൽ വീട്ടിലിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ നോക്കാറുണ്ട് ഹസ്ബൻഡ് കൂടെ അങ് പറഞ്ഞയക്കും ഹസ്ബൻഡ് ക്ലബ്ബിലൊക്കെ രാത്രി വൈകിട്ടൊക്കെ പോകുമ്പോഴേ മോനേയങ് പറഞ്ഞയ്ക്കും എന്നിട്ട് ഇരുത്തി പഠിപ്പിക്കും
ആ ഇത് എന്തോരം ടൈമാ ഇപ്പൊ എന്തോര പഠിപ്പിക്കാന് ഉള്ളത്
ആ അതെ അതെ ഇഷ്ടംപോലെണ്ട് നമ്മള് പണ്ട് അഞ്ചാം ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷ് ഒക്കെ വായിക്കാൻ പഠിച്ചത് ഇപ്പോഴേ പുള്ളാര് എന്നും വായിച്ച അവർക്കിടെ ഗ്രൂപ്പുണ്ട് ആ ആക്ടിവിറ്റി ഗ്രൂപ്പുണ്ട് അതില് വായിച്ച് ഇടണം വിടെ ആക്റ്റീവ്